എന്തുവാ വിശേഷം? നല്ല വിശേഷം. ആഹ് ഉച്ചാ ഭഷണം കയ്ച്ചോ? ആഹ് ചായുടിച്ചു.
ഏഹ് വടി ചായുടിക്കെ കയ്ഞ്ഞ് ഏഹ് ഉച്ചക്കക്ക്ള്ളെ റെഡ്യാ കെ റെഡി ആക്കിക്കൊണ്ടിരിക്ക ഫുഡ്ഡൊക്കെ.
അതേ എവിടതേ ഉച്ചക്കത്തൊക്കെ കൊറ്ചെ കയ്ഞ് കറിടെ ഒന്നു ആയിട്ടില്ല. ഉം ഇന്ന് മീൻ കറി വെക്കാന്ന് വിചാര്ച് അതേ? ഇവിടെ മീന്റെ കിട്ടീട്ടില്ല ആഹ്.
രാത്രികക്കും
രാത്രി കക്കും ആഹ് ഒരുമിച്ച് അതന്നെ ഒരുമി ആഹ് ഒരുമിച്ചങ്ങട് വെച്ചാ മതിയലൊ.
ആഹ് വേം കയ്യും പിന്നെ രാ വൈകുന്നേരം വേറെ ഒന്നും കൂടി ട്രൈ യ്യാനും
ട്രൈയ്യ്യ്യ ആഹ് അയ് ശെരിയാണ് രണ്ടൂന്ന് പ്രാവശ്യം ഇങ്ങനെ കേറുമ്പൊ തന്നെലെ?
ആഹ്
എറ്റടി ഒറ്റ ഇതിന് അങ്ങ്ട് കഴിയ്യലെ എന്നുപ്പ ഇതന്നെലെ പണി വെച്ച്ണ്ടാ കടി ഇണ്ടാകാ ആഹ് അത് ഇങ്ങനെ അത്രൊള്ളു. വേറൊരു മാറ്റൂല്ല രാവിലെ ഇതു തന്നെ വൈന്നേരം ചെയ്യ.
ആഹ് അതന്നെ പിന്നെ എണീക്ക പിന്നെ ഇതന്നെ പണി
പിന്നി ഇതന്നെ പണി ഇതന്നെ പ
ആഹ് ഇല്ലെയ് പിന്നെ എടക്ക് വല്ലെ ഇന്റർനാഷണൽ ട്രിപ്പൊക്ക പോവണം ഇന്നാ പിന്നൊരു പത്തിരുവീസം അവ്ടെ ഇങ്ങന കയ്യ
മായിപ്പെ എവ്ടെ പോവാൻ പറ്റും സ്കൂൾ വെക്കേഷൻ ആയിട്ട് പോലും പോയിട്ടില്ല ഏഹ് ഇപ്പ എല്ലാരും ലക്ഷദ്വീപൊക്കല്ലെ പിടിക്ക്ന്നെ ആഹ് അത് ശരിയാണ് എല്ലാരും അങ്ങ്ടൊക്കെ ഇരിക്ക്ണത്
കാശ്മീരില്
ഇപ്പാ എല്ലാച്ചാല് ചെല എന്തോ ജോലിടെ ഇതിന്റായിട്ടൊക്ക ചെലോരിക്ക് അങ്ങാടൊക്കെ ടിക്കറ്റ് ഒക്ക ഫ്രീ ആയി ഇത് അതന്നെ ടിക്കറ്റ് കൊടുക്കാതേനൊക്ക ഉം കിട്ടുന്നുണ്ട് അം
അഹ്പ്പ ഓരോരുത്തരെ ഭാഗ്യം പോലെക്കും ഏത് ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ
ഏതെല്ലാം ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ ആഹ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്
എവിടക്ക്
നമ്മൾ എവിടെ ലോങ്ങ് ആയിട്ട് പോയേക്കണന്ന് വെച്ചാല് ഇപ്പ മൂന്നാറൊക്കെയാണ് പോയേക്കണത്
ഓവ്വ
ഓ അഹ് മാരെൽ കുടുതലും അത്രക്കെനെയാ മറ്റേ ഹെ രണ്ടു ദിവസം മുന്നെ ലക്ഷദ്വീപ് അങ്ങനെയൊന്നും പോയിട്ടില്ല അഹ്
ആയിട്ടിൻ
അയിൻ്റെ കൊറച്ചൊക്ക ചെറിയ ട്രിപ്പായിട്ട് അതെ ഞങ്ങനും ഇവിടേം ഒന്നും പോയിട്ടില്ല അവിടെ ഇക്ക് ന്നി എന്താണവ് പക്ഷെ അങ്ങനെയൊക്കെ ഇക്ക് നല്ല അ അത അങ്ങനൊക്ക അതെ എല്ലാർക്കും അതെ നമക്ക് ഇങ്ങനെ വി ട്ടിൽ ഇതന്നെ ഇരിക്കണോണ്ടേ നമ്മൾ വീ ട്ട് ജോലി മാത്രം ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇങ്ങനെ ഇരിക്കുണോണ്ട് നമുക്ക് വിചാരിക്കും ശോല്ലാ തൊക്ക ഒന്നു പോണലോ എന്നൊക്കെ പക്ഷെ അതന്നെ ഇവിടാ അയിന്നുല്ല ഉള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല
ആഹ് അതന്നെ നമ്മള് ഇത്ങ്ങനെ വീട്ടു ജോലായിട്ട് നടക്ക പിന്നെ എന്നാല്
ഏ ഇടക്ക് പൊറത്ത് പോകും ക്ഷേ
ആഹ് എടക്ക് പോകും ഇടയ്ക്ക്ന്ന് വേച്ചാൽ ഇപ്പോ ഞായറാഴ്ചകളി വല്ല ബീച്ചിലോ പിന്നെ അഹ് അഹ് അങ്ങനെയൊക്കെ പോവും അങ്ങനെക്കെ പോവും ആഹ് പിന്നെ അങ്ങനെ ശരിക്കൊരു അയിഴ്ച കൂടുബോ അനെയൊക്കെ പോയാ മതി അഹ് പിന്നെ കൊറെ ആഹ് അത് ശരിയാണ് അപ്പൊ ഒരു സമാധാനംണ് ഇച്ചിരി നേരം എങ്കിലും നമുക്ക് ഇവിടെന്ന് ഒന്ന് മാറക്കി ട്ടി കഴിയുമ്പോഴേ നമുക്കൊരു ഉള്ളിലൊരു അശ്വാസം കിട്ടും ആഹ് അതെ ബീച്ചിൽ പോയി ആ വൈകുന്നേരങ്ങളിൽ അവിടെ ഇങ്ങനെ ആഹ് ക്കൊണ്ട്
നമ്മളെറെ നമ്മൾ കൊറെ ഹാപ്പിയ ആയി ഒന്നും വാങ്ങിതന്നെല്ലെങ്കിലും ക്രീംമൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നാലും
പകുതി ഒരാശ്വാസം കിട്ടുംണ് അവിടെ പോയിരിക്കുമ്പോ
അതെ
ഇഞ്ഞി ആഹ് രണ്ടുപേരും പോയി ഇപ്പ ഒരാൾക്ക് ഇന്നലെ ചെറിയ പനി ഇതൊക്കെയായിരുന്നു അപ്പൊ സ്കൂളിൽ എന്തോ കളിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞോണ്ട് ഇന്നും കൂടി എന്നെ വിടാതിരിക്ക ല്ലേ ഞാൻ പോട്ടേന്നും പറഞ്ഞോണ്ട് പോയി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തെങ്കിലും വയ്യാതെ വന്നാൽ തീരെ വയ്യാതെ ആയാൽ മാത്രം പോവാതിരിക്കയുള്ളൂ അല്ലെങ്കി പോയ്ക്കോളും ഉം മൂത്താള് പിന്നെ അങ്ങനെയല്ല ആരെങ്കിലും എന്തേലും പറയണ കേട്ടാ അ അപ്പോ അവിടെ ഇരുന്നോളും ഞാൻ പോവുലിന്ന് അതാ ആൺ കൊച്ചാണേ ആഹ് അങ്ങനെ പറയും അത് ആഹ് കളി കളിക്കാൻ പോവാനായിട്ടാണ് പഠിക്കാനൊന്നുമല്ല പഠിക്കലൊക്കെ കുറവാണ് ട്യൂഷന് പോയി വന്നു കഴിഞ്ഞാ പിന്നെ ഇത്തിരിനേരം പോയി കളിക്കാൻ പോവും
അയിന് ഓലെ പ്രായം അതാണെ കുട്ടികളെന്നിപ്പോ ആഹ്
എടിക്കണത് എവിടെ അവിടെ ഏഹ്
എത്തി
അവിടെ കുട്ടികള് പോയോ ക്ലാസ്സില്
എനിക്ക് ഒരാളെയുള്ളൂ അവന് ഇന്ന് ഇന്നലെ ഒന്ന് ഛർദ്ദിച്ചിനു ഇന്ന് രാവിലൊന്ന് ശർദ്ധിച്ചു അപ്പൊ പിന്നെ ഇനി ഇന്ന് വിടാനാവൂല്ല വിചാരിച്ച് ഇപ്പോ നഴ്സറി പോയിട്ടൊന്ന് ചർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളെവിടന്നൊന്നും വേ
ആഹ് പിന്നന്നൊല്ല ഇപ്പതേ പറയണണ്ട് വയ്യാത്ത കുട്ടികളൊക്കൊന്നും സ്കൂളിലേക്കൊന്നും വിടണ്ടന്ന് പരമാവധി അതെന്നെ പരമാവധി മൂന്ന് മൂന്നു ദിവസം റെസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് വിട്ടാ മതിയെന്നാ പറ ചെല്ലാൻ ഇങ്ങനെ വിശ്രമം കൊടുത്തിട്ട് വിട്ടാൽ മതി എന്നാ പറയല്
അപ്പൊക്കെയാ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോളാ എന്നോട് പറഞ്ഞ് ഏഹ് ഉമ്മ ഇന്ന് ഞാൻ പോണില്ലട്ടോ ഇനി ഓർമ്മ
അതെ
അപ്
പിന്നെ എന്തൊക്കെയാ
പ്രധാന നമ്മുടെ മഴയുണ്ടാ അവിടാ
ഇല്ല ഇന്ന് ഇന്ന് രാവിലെ നല്ല മഴക്കോൾ ഇണ്ടായിനു ഒന്ന് പെയ്തു പോയി പിന്നെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് വെളിച്ചം വെക്കുന്നുണ്ട് പെയ്യോ ആവോ ഇന്നലെ ര ബുധനാഴ്ച്ച നല്ല മഴയായിനു അല്ല നല്ല വെയിലായ്നു
ഇവിടെന്തെ മഴയാണ് മഴക്കാറാണ് ഇപ്പോഴും കാലത്തൊക്കെ നല്ല മഴയായിരുന്നു
എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മറ്റേ മ വെയിലൂല്ല മഴയു ഇല്ലാന്നുള്ള ആഹ് ഒരു കാലാവസ്ഥ
പക്ഷെ എന്താണെന്നാ നേരം വെളുക്കാത്ത പോലെ ഇരിക്കും.
ആ അതാണ് പക്ഷെ ഇങ്ങനെ കടന്ന് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന്
എങ്ങട്ടാ പോയെ
പെട്ടെന്ന് ഉറങ്ങിപ്പോവും.
ഞാറൊക്കെ ആണെങ്കി പിന്നെയും കൊ ള്ളാം ക്ലാസ്സള്ള ടൈമിലൊക്കെ. ക്കേണെങ്കില് നമ്മ പിന്നേ കെടന്ന ഴിഞ്ഞാ പണിപാളും.
ഉം
ആഹ്. നമ്മ നേരത്തെ എട്ത്ത അത്രയും നല്ലതായിട്ട് വെക്കാ കയ്ഞ്ഞി. കുട്ട്യളേം വിട്ട് പിന്നെ നമുക്ക് എവിടെങ്കിലും ഇരിക്ക. ഞാൻ ഇപ്പച്ചാല് കൂടിവന്നാല് ഒരു അഞ്ചര. ഉം പിന്നെ ചെ ഏഹ് എവടാ ഈ പുള്ളിക്കീ വണ്ടി പോവള്ള സമയത്താണെങ്കില് ഏഹ് അഞ്ച് മണിക്കൊക്കെ എഴ്ന്നേക്കും. പോകാത്ത ടൈമിലൊക്കെ അഞ്ചര ആഹ് ചായക്കോകും പിന്നെ അത് കഴിഞ്ഞ് വെള്ളം തെളപ്പിക്ക്യും. ഇല്ലില്ല അതൊന്നും കഴില്ല അതൊക്കെ
ഏഹ് മറ്റേ അതും ഉണ്ടാക്കുമ്പോക്കിനും നേരത്തെ എണിക്കണം.
അവരിക്ക് സമയം ഇല്ലല്ലോ ഇവിടെര്ന്ന് കഴിക്കാനായിട്ടുള്ള സമയം ഇല്ലല്ലോ. ഞ്ചര ആറുമണിയൊക്കെ ആവുമ്പോ തൊടങ്ങില്ലേ?
ഏഹ്.
അപ്പ അതാരണം സമയം ഇണ്ടാവൂല്ല. ഉം പിന്നെ നമ്മ
എല്ലാം ഉം എല്ലാം നമ്മ തയ്യാറായിട്ട് ണ്ടാവന്നെ. ഇതൊക്കെ ഒരുമാതിരിയൊക്കെ കഴിഞ്ഞിട്ട്ണ്ടാവു.
ആഹ് ആ അതെ.
ഒരു മണിയൊക്കെ ആണ് സമയം കഴിക്കാല്ല.
ഏഹ്.
ആഹ് ഫുഡൊക്കെ ഏഹ് അവ്ടെ അവിട്ന്ന് വാങ്ങിച്ച് കഴിക്കലേക്കാരല്ലേ?
ആഹ് ചെല സമയത്ത് വാങ്ങി കഴിക്കും. അല്ലെങ്കി ഞാനിവ്ട്ന്ന് കൊണ്ടോയ് കൊട്ക്കും.
ഉം ഉം. നമ്മ നമ്മളെ ഫുഡന്നെ കഴിക്കുമ്പോ ഒരു സമാധാനാണ്. പൊർത്ത്ന്ന് കയ്ക്കണെകാട്ടീലെ.
ഉം പിന്നെന്താ വെച്ചാ ഇവരിക് ഓരോ സമയ ക്രമങ്ങളൊന്നുല്ലേ.
ഉം ഉം ഉം ഉം
അപ്പതാര്ണം അവരെല്ലാവരും കൂടെ കേട്ട് അവര് മൂന്നാല് പേരൊക്കെ ഇണ്ടാവല്ലോ വണ്ടിയിലൊക്കെ അപ്പൊ അവ എല്ലാരും കൂടയൊക്കെ ഒരുമിച്ചിരുന്നങ്ങനെ കഴിക്കും.
ഉം
ഉം
രാത്രി ലേറ്റ് ആവോ വരാന്?
ആഹ്‌ രാത്രി ഒരു ചെലപ്പോ ഒരു പത്തുമണിയൊക്കെ ആവും. കാരണം വണ്ടി കൊണ്ടോയിട്ട് പിന്നെല്ലാം ക്ലീനൊക്കെ ആക്കിയിട്ടൊക്കെ വരൊള്ളൂ.
അഹ്
ഉം അന്ത പറഞ്ഞെ പിന്നെ പത്ത് മണിയാവും
ആഹ് ഓ കിടക്കാന് അത്ര ലേറ്റ് ആവുവായിരിക്കല്ലേ നിങ്ങള്
ആഹ് ആഹ് കിടക്കാ ചിലപ്പോ നല്ല ചെലസമയത്തൊക്കെ നേരത്തെ കിടക്കും ചെലപ്പ ആ ഒരു കൂടി വന്നാൽ ക്ലാസ്സില്ലാത്ത ടൈമുകളിലൊക്കെ ആണെങ്കിൽ പത്ത് പതിനോണിയൊക്കെ ആകും
ഉം
ഉം അപ്പ പിന്നെ തലേദിവസത്ത പിന്നെ നോക്കേണ്ടല്ലേ
ഉം ഉം
ഉംഹും പിന്നെന്താ എന്ന ശെരിയേ ആഹ് ‌ശെരി എന്നാ ഓക്കെ ഉം ഓക്കെ അ